ഹലോ?
ഹലോ
കേക്ക്ന്നില്ലേ? ഹലോ കേൾക്ക്ണില്ലേ?
കേൾക്കാൻ പറ്റണില്ലല്ലോ. ഹലോ?
എനിക്ക് കേൾക്ണണ്ടല്ലോ ഹലോ ഹലോ
ഹലോ ആഹ് ഇപ്പൊ കേൾക്കാൻ പറ്റുന്നുണ്ടോ?
ആഹ് എനിക്ക് കേൾകണ് ണ്ട്
ആഹ് ഓക്കേ ഓക്കെ ആഹ് ഇപ്പ കേൾക്കുന്നുണ്ട്.
എന്തൊക്കെ? വിശേഷം എന്തൊക്കെ?
എന്താ നല്ല വിശേഷം. എന്തൊക്കെയാ നിങ്ങളുടെ വിശേഷം?
ഇവിടേം കുഴപ്പോന്നുല്ല ഇങ്ങനെ പോന്നു മഴക്കെ ഉണ്ടോ?
ആഹ് നല്ല മഴയാണ് അവിടെ മഴുണ്ടോ?
ഇവിടേം മഴന്നെയാണ്.
ആഹ് ഞാന് വിളിച്ചതേ നമുക്കൊരു ടൂറ് പ്ലാൻ ചെയ്താലോന്ന് ഉദ്ദേശിച്ച് വിളിച്ചതാ.
ഈ മഴയത്തോ? ഈ മഴയത്തോ?
അടുത്ത ആഴ്ചൊക്കെ ആകുമ്പോ പോവാ അടുത്ത ആഴ്ച ആകുമ്പ ഇപ്പൊ പ്ലാൻ ചെയ്താലല്ലേ അടുത്ത ആഴ്ച പോവാൻ പറ്റുള്ളു
ആഹ് മ് മ് എ എന്താ ഇങ്ങനെ? എങ്ങനെയാ പ്ലാൻ ചെയ്യണ എങ്ങടാ പോവാൻ ഉദ്ദേശിക്കുന്ന എന്തേലും ഉണ്ടോ ഐഡിയ എന്തേലും ഉണ്ടോ?
ഫ്രെണ്ട്സ് എല്ലർ
എല്ലാരും കൂടിയാണ്ട് അങ്ങനെ പോവാ വണ്ടി എടുത്ത് പോവാ കൊടികുത്തി മലെ അല്ലെങ്കിൽ കക്കാടം പോയിലോ അവടക്കവടിൻ
മ്ഹ് മ്ഹ് മഴയത്ത് പോകാൻ പറ്റിയ സ്ഥലങ്ങളില്ലെ
ആഹ് മഴത്തെ നമ്മുക്ക് നല്ല വൈബുവാണ് മഴയല്ലേ മ്ഹ് അപ്പോൾ അങ്ങനെ ചെയ്യാലേ?
എല്ലാരും ഉണ്ടോ? മ്ഹ് ബാക്കി ഗ്രൂപ്പത്തെ ആളുകളടുത്ത് ചോദിച്ചിരുന്നോ?
ഗ്രൂപ്പിൽ ചോദിച്ച നോക്കാ എല്ലാവരും ഉണ്ടോന്നുള്ളത് പിന്നെ അഡ്വാൻസ് പേയ്മെന്റ് വാങ്ങിക്ക ക ല്ലാരുടുന്നും അപ്പം പിന്നെ ഇല്ലോരു തരുല്ലോ
ആഹ ആഹ ആ എന്താലും ആള് ആളിനനുസരിച്ച് വണ്ടി അറേഞ്ച് ചെയ്യേണ്ടി വരും. കുറച്ചാളാണെങ്കിൽ. ചെറിയ വണ്ടി വെച്ചിട്ട് നോക്കേണ്ടി വരും. അല്ലെങ്കി പിന്നെ അങ്ങനെ ഫാമിലി ആയിട്ട് പോവേണ്ടിരും.
ആ അല്ലെങ്കിൽ പിന്നെ ഫാമിലി ആയിട്ടങ്ങനെ പോവാ. സ്വന്തം വണ്ടിക്കാണെങ്കിൽ പിന്നെ അങ്ങനെ രണ്ട് വണ്ടിക്കോവാ അങ്ങനങ്ങനെ.. പോവാ പറ്റയാണെങ്കിൽ.
ആഹ്
നമ്മൾ കൊറച്ച ആ നമ്മൾ മാത്ര ആണെങ്കി അങ്ങനെ പോവാ അല്ലെങ്കിൽ
പക്ഷെ നമ്മുക്ക് നമ്മള് രണ്ടും രണ്ട് സ്ഥലത്തായത് കൊണ്ടേ. എങ്ങനെ നമ്മൾ ഒരുമിച്ച് പോവ ഏതെങ്കിലും ഒരു ഭാഗത്ത് വന്ന് പിന്നെ അവിടുന്ന് ഒന്നിച്ച് പോവേണ്ടി വരും. രണ്ട്, രണ്ടു വയിക്ക് പോകുമ്പോ സുഖല്ലല്ലോ?
അതെ അതെ അങ്ങനെ എന്തേങ്കിലും ചെയ്യണ്ട. അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് കരുവാര തുണ്ട് ജംഗ്ഷനിൽ വരിയേ എല്ലാവാരും കൂടി ഒരുമിച്ച് അങ്ങോട്ട്- ഇട്ട് വരാൻ പറഞ്ഞാ മേ വണ്ടി അങ്ങോട്ട് വരാൻ പറയാം. അതാവുമ്പോ ഒന്നും കൂടി സൗകര്യല്ലേ.
അങ്ങനൊലും കൊഴപ്പൊന്നുല്ല എല്ലാരും ഓക്കെ ആവണം. ഞൻ എനിക്ക് പ്രശ്ന ഒന്നുല്ല അനിപ്പോ ഫാമിലി ആയിട്ടാണെങ്കിലും. അതേപോലെ പ്പനി ഇങ്ങനെ നമ്മെ ഗ്രൂപ്പിലുള്ള ഫ്രണ്ട്സുകളായിട്ടാണെങ്കിലും കുഴപ്പൊന്നുല്ല. എല്ലാവരും ഓക്കെ ആവണ്ടേ കൊറച്ചാളൊന്നും പോയാ മൂന്നോ നാലാളൊന്നും പോയാല്
ഞമ്മക്ക് മുതലാവൂല വണ്ടി എടുത്ത് പോകുമ്പോ മുതലാവൂല. പിന്നെ കക്കാടം പൂഴയിൽന്നൊക്കെ പറയുമ്പോ അവിടെ നമുക്ക് റിസോർട്ടും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ അവിടെ റിസോർട്ടക്ക് അനുസരിച്ച് ആള് വേണം. എന്നാലേ നമുക്ക് റിസോർട്ട് ഒക്കെ എടുത്താ മുതലാവുള്ളൂ.
അത് ഒരുപാട് ദൂരം ഉണ്ടോ നിങ്ങളെ അവിടുന്ന് ഒരുപാട് ദൂരണ്ടോ?
ഇല്ല ഏകദേശം ഒരു രണ്ടുമൂന്ന് മണിക്കൂർ അയിന്റെ ഉള്ളിലൊക്കെ ആയിട്ട് എത്തും. നിലമ്പൂര് ഭാഗമാണ്. നലമ്പൂര് മ്പാറ ആ ഭാഗാണ്. എടവണ്ണ വണ്ടൂ എടവണ്ണ വഴിക്ക് പോവുവാണെങ്കിൽ. ഷോട്ടണ് അതില് പക്ഷെ എന്താ അതില് വണ്ടി പോണില്ലന്നും പറയുന്നുണ്ട്. ബ്ലോ കയീകിട്ടെപ്പം ഒരുപാട് മഴയായതുകൊണ്ട്. ഒരുപാട് പേരിപ്പോൾ അങ്ങോട്ട് ട്ട് പോന്നുണ്ട്. അപ്പോൾ മഴയാകുമ്പോൾ വൈബുള്ള സ്ഥലം. നോക്കി പോവാണ് ആളുകൾ അപ്പോ. അപ്പൊ അങ്ങോട്ട് ഒരുപാട് പേര് പോകുന്നുണ്ട് അപ്പോൾ ബ്ലോക്കാണെന്ന് പറയുന്നത് അപ്പോൾ നിലമ്പൂര് വായി കയറി കയറ കയറുള്ളൂ പറയുന്നുണ്ട്. വണ്ടികൾഒക്കെ ഉം. പിന്നെ അങ്ങോട്ട് മേശപ്പൂലി മല ആ ഭാഗത്തേക്കൊക്കെ പോകണെങ്കില് ജീ ജിപ്പാണ് പിന്നെ ഉള്ളത്. ജീപ്പ് ആ ആ ട്രക്കിങ് പോലത്തെ ജീപ്പ് അവിടെ എത്തിട്ട് അവിടെ വണ്ടി പോകേണ്ടി വരും. അല്ലെങ്കിൽ നമുക്ക് നടക്കേണ്ടി വരും. നടക്കാവുമ്പോ കുട്ടികിം കൊണ്ട്ക്കെ റിസ്ക്കാ യിരിക്കും. ഒരുപാട് കയറാനുണ്ട്. മല കയറാനുണ്ട്. കുട്ടികളൊന്നും ആ കുട്ടികളൊന്നും ഇല്ലെങ്കി നമുക്ക് ഓക്കെ. കുട്ടികളെ മക്കളൊക്കെ ഇട്ട് പോകുമ്പോ നമുക്ക് അങ്ങനെ ആ ട്രക്കില് പോകേണ്ടി വരും. നമ്മള വണ്ടീന്ന് ഇറങ്ങിട്ട് പിന്നെ ഓല് ട്രക്കില് കയറേണ്ടി വരും. ആ വ്യൂ പോയിന്റക്കൊക്കെ പോകണെങ്കില്. ഉം അങ്ങനെയാണ് പറയണത്. പിന്നെ എന്തായാലും നമുക്ക് എന്തായാലും നോക്കാം. പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെയാണ് പിന്നെ അവിടെ റിസോർട്ടിന് നുസരിച്ചാണ് ഫുഡ് ഒക്കെഓല്അറേഞ്ച്
അല്ല സ്റ്റേ ചെയ്യാനാണോ ഉദ്ദേശിക്കണേ?
ആ സ്റ്റേ ചെയ്ത് പോരുവല്ലേ നല്ലത് കാരണം നമ്മളേതായാലും നമ്മൾ പോവുവാണ് അപ്പൊ ഒന്ന് അടിച്ചു പൊളിച്ച് പോരാന്ന് വിചാരിച്ചു.
ഏതായാലും നമ്മള് പോവല്ലേ അപ്പൊ എല്ലാർക്കും കൂടി ഒരു മിച്ച് ഒരു നമ്മുക്കൊരു ഒരു രണ്ട് മൂന്നാല് മൂന്നാല് ഫാമിലി ആണെങ്കിൽ നമുക്ക് ഒരു ഏകദേശം പ്പ രണ്ട് ആണുങ്ങളൊന്നും ഇല്ലെങ്കിൽ അല്ല ഓരോ പെർ ഹെഡ് ആണ് വരുന്നത് പെർ ഹെഡിന് എത്ര തൊള്ളായിരം എണ്ണൂറെ ഒക്കെയാണ് തോന്നുന്നുണ്ട്. അപ്പൊ ഒരു മൂന്നാല് പേ ഫാമിലിയൊക്കെ ഉണ്ടെങ്കില് നമ്മള് എന്താ ഹസ്ബന്റുമാരൊന്നും ഇല്ലാതെ നമ്മള് മാത്രമാണെങ്കി നമുക്ക് ഒരു രണ്ട്റൂമ് പോവാ അതെ നമ്മളെല്ലാരും ഒരു റൂമില് കിടക്കും.
ഒരു അഞ്ചാളൊക്കെ വെച്ച് ഒര്റൂമിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാലോ നമുക്ക്
ആഹ് ആ ആ ആ ആഹ് അവിടെ എങ്ങനെ എന്താണ് കുട്ടികൾക്കൊക്കെ എന്താ ഉള്ളത് പാർക്കും കാര്യങ്ങളും അങ്ങനെ
ആ കുട്ടികൾക്ക് നല്ല നല്ല കളിക്കാനുള്ള പാർക്കും അത്യാവശ്യം സ്വിമ്മിംഗ് പൂളുകളും കളിക്കാനുള്ള പാർക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം സെറ്റപ്പാണ്. ഉം
അത് ശരി ഇപ്പൊ നമുക്ക് എന്താണ് പല റേഞ്ചിലുള്ള റിസോർട്ടുകൾ ഉണ്ടാവും. ലെ
പലറേഞ്ച് ഉണ്ട്
അതോ എല്ലാത്തിലും ഈ പെർ ഹെഡ്
ഇല്ല ഇല്ല അങ്ങനെയല്ല അങ്ങനെയല്ല വരുന്ന നമ്മൾ സ് സിംഗിളായിട്ട് പോണവർക്ക് മാത്രമേ ഉള്ളൂ അങ്ങനെ നമ്മള് ഫാമിലി ഇപ്പൊ ഒരു അഞ്ചാ ആറാൾക്ക് നിൽക്കാനുള്ള റൂമ് ഒക്കെ ഉണ്ട് പെർ ഹെഡ് രണ്ടായിരത്തി അഞ്ഞൂറ് ഒക്കെ വരുന്ന റൂമുകളൊക്കെ ഉണ്ട് ഒരാ ആാക്കോ ആഞ്ച് അഞ്ചു പേർക്ക് ആരാക്കൊക്കെ നക്കാൻ പറ്റുന്ന റൂമുകളൊക്കെ ഉണ്ട് പക്ഷെ നമുക്ക് അതിന്റെ ആവശ്യ ഒന്നും നമുക്ക് ഉണ്ടാവില്ല നമുക്ക് ഒരുമിച്ച് പോവല്ലേ ഒന്നും കൂടി നല്ലത്
ഉം ഉ ആ അതാ ഒന്നും കൂടിനമ്മ എന്തായാലും ഇങ്ങന പോകുമ്പോൾ നമ്മളൊരു ഒരു സന്തോഷത്തിന് വേണ്ടി പോണല്ലേ ഒ ആ രീതിയില് മാക്സിമം സന്തോഷിച്ച് പോരാന്നുള്ളത് ആ രീതിൽ പോവാ അതിപ്പോ ഫാമിലി ആയിട്ട് പോകുമ്പോ വേറോരു വൈബാണ് ഫ്രണ്ട്സ് ആയിട്ട് പോകുമ്പോൾ വേറൊരിതാണ് വരിക
അതെ അതെ ഉം പിന്നെ അങ്ങനെയൊക്കെയാണ് വരുന്നത് പിന്നെ ഫുഡിന്റെ കാര്യം ആഹ് ഫുഡിന്റെ കാര്യം പിന്നെ അവര് പറഞ്ഞത് എന്താ ഈ റൂമിന്റെ പെർ ഹെഡ് എണ്ണൂറ്ന്ന് പറഞ്ഞല്ലോ അതില് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അതില് പെടും പിന്നെ ലഞ്ചും ഡിന്നറൊക്കെ ഞമ്മൾ വേറെ കാണണം
ആശരി ആ
ആഹ അല്ല ലഞ്ചും ഡിന്നറും ഒക്കെ വേറെമ്മള എമൗണ്ട് വേറെ കാണണം എന്നാലും നമുക്ക ക്ക് മുതലാവും കാരണം നമ്മള് ഇപ്പൊ എല്ലാരും കൂടി ഒരുമിച്ച ആകുമ്പോഴ അത്ര ക്യാശ ഒന്നും വരൂല ഒരാളൊരു ആ വൺ ഹൺണ്ട്രഡ് റുപ്പീസ് അതിന്റെ ഉള്ളിലൊക്കെ എടുത്താൽ മതിയാവും
മതിയാവുംല്ലേ
ആഹ് അങ്ങനെയൊ
ആദ്യം കരുവാറുകുണ്ട്ന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തണല്ലേ അതിനിപ്പോ എല്ലാവരും വില്ലിങ്ങ് ആണോന്ന് ന്നുള്ളത് ചോദി ക്കെണോ ആദ്യം
ആ കരുവാരൻകുണ്ട്ന്ന് പറഞ്ഞ സ്ഥലത്ത് എത്താന് എല്ലാരും വില്ലിങ് ആണോന്ന് അറിയണം പിന്നെ നമ്മള് പറഞ്ഞാൽ ക്യാഷിന് എല്ലാരും ഓക്കെയാണോന്ന് അറിയണം അങ്ങനെയാണെങ്കിൽ നമുക്കൊരു തൗസൻന്റ് റുപ്പീസ് വെച്ച് വച്ചിട്ട് എല്ലാരട്ന്നും അഡ്വാൻസ് വാങ്ങിക്കാം
ആ ആ ആ
ഉം
ആ രീതിയിലാണ് അപ്പൊ എന്താലും നമുക്കിപ്പോ ആ നമ്മള് ഫ്രണ്ട്സ്‌കളായിട്ട് പോണേക്കായും നമുക്ക് ഏ സോറി ഫാമിലി ആയിട്ട് പോണേനേക്കാ നമുക്ക് ഇപ്പൊ ഫ്രണ്ട്സ ആയി പോയാലാണ് നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു രീതിൽ നമുക്ക് അടിച്ചു പൊളിച്ച് പോരാൻ പറ്റുള്ളൂ ഫാമിലി ആവുമ്പോ കുട്ടികളും ഹസ്ബൻഡുംന്നൊക്കെ പറഞ്ഞിട്ട് അതിപ്പോ വേറെ ഒരുരിതിലാകും പോവാ അങ്ങനെയാണെ ഇപ്പൊ നമുക്ക് എന്താ അദ്യം ഇങ്ങനെ ഒന്ന് പോയി നോ ക്ക പോയി നോക്കിയന് ശേഷം പിന്നെ വേണെങ്കില് കുട്ടികളെൊക്കെ കൂട്ടിയിട്ട് അങ്ങനെ ഒന്ന് പ്ലാൻ ചെയ്യാല്ലേ എല്ലാരും
ആഹ് അ അതെ അതെ അതെ ആദ്യം നമുക്കൊന്ന് പോയി നോക്കാം എന്നിട്ട് പിന്നെ പറ്റില്ലന്നുണ്ടെങ്കിൽ നമുക്ക് ക്കെ എന്തെയ്യാ നല്ല എൻജോയ്മെന്റ് ഒക്കെ ആണെങ്കിൽ കുട്ടികൾക്ക് പറ്റുന്ന പാർക്കും കുട്ടികളെ പാർ ക്ക്ലൊക്കെ ഓരോ കുട്ടികൾക്കും അത്യാവശ്യം നല്ല എമൗണ്ടും വരുന്നുണ്ട്
ആ പാർക്കിന്റെ അക ത്തേക്ക് കയറാന ഒരു ഒറ്റ എമൗണ്ട് പിന്നെ അതിലെല്ലാ അതിന്റെ ഉള്ളിലുള്ള എല്ലാതിലും കുട്ടികൾക്ക് കളിക്കാം അങ്ങനെയാണ് അത് ഓരോന്നിലും കേറുമ്പോ ഉള്ള
ഓരോന്നിലും നമുക്കിപ്പോ കുട്ടികൾക്ക് ക്ക് പാർക്കിന്റെള്ളുക്ക് കയറാനൊരു ചെറിയ എമൗണ്ടുള്ളൂ ഒരു ഫിഫ്റ്റി റുപ്പീസ് പിന്നെ അതിന്റെ ഉള്ള്ക് ഓരോ പ്പോ എന്താ റൈഡുകൾണ്ട് കുട്ടികൾക്ക് പറ്റുന്ന ഓരോ റൈഡുകൾ പല ഐറ്റംസ് ആ റൈഡുകളിലൊ കയറണെങ്കിൽ ഓരോ റെയ്ഡിനും പെർ എന്താ ടു ഹഡ്രഡ് വൺ വൺ ഹഡ്രഡ് അങ്ങനെ വരുന്നുണ്ട് ഓരോ ഓരോ കുട്ടിക്കും വെച്ചിട്ട്
അഹ് ആഹ് അപ്പൊ രണ്ടോ മൂന്നോ കുട്ടികള് ക്കെ ഇണ്ട്ണ്ന്നുണ്ടെങ്കിൽ നല്ല പൈസ കൈ കരുതിട്ട്‌ വേണല്ലേ പോവാന്
ആഹ് അതെ അതെ രണ്ടോ മൂന്നോ
കാരണം കുട്ടിളല്ലേ അവർക്ക് ഇപ്പതൊന്നും അറിയില്ലല്ലോ അവർക്ക് കാണണേലൊക്കെ കേറാനുള്ളൊരു താല്പര്യല്ലേ ഇണ്ടാവാ
അതെ അതെ അതെ ഉം എന്തായാലും നമുക്ക്
പൈസ കയ്യിൽ കരുതണ്ടി വരും
അതെ അതെ കുറച്ച് ക്യാശ് കയ്യിൽ കരുതേണ്ടി വരും എന്തായാലും എല്ലാർക്കും സാലറി ഒക്കെ കിട്ടിയിട്ടുണ്ടോന്ന് ചോദിച്ചു നോക്കാം നമുക്കൊക്കെ വർക്ക് ചെയ്യണ ആളുകളയതോണ്ടെ സാലറിയും കിട്ടേണ്ടി വരും ഒക്കെ
എന്തായാലും ഗ്രൂപ്പില് നമുക്ക് ചോദിച്ചു നോക്കാം എല്ലാരും റെഡിയാണെങ്കിൽ നമുക്ക്
അതെ അതെ
പോയി നോക്കാം എല്ലാരും കൂടെ നമ്മള് ഇതുപോലെ പോയിട്ടില്ലല്ലോ ഒന്ന്
ആഹ് അതെ ആ ആദ്യായിട്ടല്ലേ അപ്പൊ ന എൻജോയ്മെന്റ് ആയിക്കോളും നിങ്ങള് പറഞ്ഞ അത് പോലെ നമുക്ക് കുട്ടികളും എന്താ ഹസ്ബണ്ടൊന്നുല്ലാതെന്നെ നല്ലത് നമുക്ക് മാ യിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നേ.
ആഹ് അങ്ങനൊന്ന് പോയി നോക്കാം. പിന്നെ നോക്കിട്ട് അറിയാലോ ഒരു പ്രാവശ്യം പോയി ക്ക് അറിയാല എന്താണ് അവസ്ഥന്ന് ള്ളത് അതിന് ശേഷം ആഹ് ആഹ്.
പോവാനൊരു ഫ്രീഡം ഇണ്ടാവില്ല മ്മ്.
ശരി നമുക്ക് ഗ്രൂപ്പിലാ ഒന്ന് സംസാരിക്കാം. ഗ്രൂപ്പില് എല്ലാവരും ഓക്കെയാണെങ്കി നമുക്ക്ത് പ്ലാൻ ചെയ്യാം.
ഓക്കേ ഓക്കേ ഓക്കേ ശരി എന്നാ മ്മ് ശരി ഓക്കെ.